എന്താണ്
എന്താണ് സുഖാണോ
ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നേ നമുക്ക് എല്ലാർക്കും ഒന്നുംകൂടി ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് പോയാലോ
ഏ എവിടെക്കാണ്
എവിടക്കെ വെറുതെ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം അങ്ങനെ ഇന്ന സ്ഥലംന്നൊന്നുല്ല ഒരു രണ്ടൂസ്ത്ത
ഒരു പ്ലാനൊന്നുല്ലാത്തൊരു ടൂറോ
ആഹ് അല്ല നമുക്ക് ഇപ്പം തീരുമാനിക്കാം
ആഹ് ആഹ് ആഹ് പറയി എവിടെ ക്കാണ് എങ്ങനെയാണ്ന്നൊക്കെ പറയോടീ ഡീറ്റെലൊക്ക പറയാണെങ്കി ഞാൻ റെഡിയാണ്
മഴയാണ് എന്നാലും മഴയൊന്ന് കൊറയുന്നത് നോക്കിട്ടേ വല്ലാ വയനാടോ മൂന്നാറോ
ഉം അവിടെ അവിടൊക്കെ മഴ കൊറവാണെന്നാ കേട്ടത്
ആഹ് അങ്ങനെയാണെ നമുക്ക് അവിടെ എവിടെയെങ്കിലും നോ ക്കിയാല്ലോ ഒരു മറ്റേ സ്വിമ്മിംഗ് പൂളൊക്കെ ഒള്ള ഉം ഒരു ഇതൊക്കെ എടുത്ത് പിള്ളാർക്ക് റെസ് പെട അപ്പൊ പിള്ളാർക്കൊക്കെ ഭയങ്കര സന്തോഷായിരിക്കുല്ലോ
ഉം നോക്കാം എങ്ങനെയാ ബഡ്ജറ്റ് ഒക്കെ എങ്ങനെയാണ് വര്ന്നെ
ആഹ് നമുക്ക് ഒരുപാട് വരാത്ത രീതിയില് ഓ ഫസ്റ്റ് പോകുന്ന ദിവസം ത്ത ഭക്ഷണൊക്ക നമുക്ക് കൊണ്ടോവാ പിന്നെ അവിടെ ഇണ്ടാക്കി കഴിക്കാൻ പറ്റ് റ്റുന്ന രീതിയില് ഞങ്ങള് പണ്ട് ഇതുപോലെ പോയപ്പോ അവിടെ നമുക്ക് ഇണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട്, സൗകര്യമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഭക്ഷണൊക്കെ പുറത്തു പൈസ അധിക ആവില്ലല്ലോ. നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാ, ആ അവിടെ ഗ്യാസും സാധനങ്ങളും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അത് അനു സരിച്ചിട്ട് ഇണ്ടാക്കാം.
ആ ആ ആഹ.
അപ്പൊ